ആഹ്
എന്താണ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ
അത് ഇപ്പ എന്റെ ഫ്രണ്ട് വിളിച്ചിരുന്നേ അവര് വന്നിട്ട്ണ്ടായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി പോവാനി ഇരിക്കേരുന്നു, അയിനുപോലും ഒരു ഇത് തന്നില്ല, അപ്പളാ ഇയ്യ് വിളിച്ചേ
അഹ് ശരി. ആഹ് ഞാനിങ്ങനെ കൊറെ ദിവസയല്ലോ അപ്പൊ അങ്ങനെ വിളിച്ചു നോക്കിയതാണ്. എന്താന്റെ വർത്താനൊക്കെ? ഡോക്ടറെ കാണിച്ചോ?
സുഖം ആയിട്ട് പോകുന്നു. ആഹ് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഇപ്പൊ ഷുഗറും ന്തൊക്കെയോ ടെസ് ചെയ്യാനും വേണ്ടി
ഗ്ലൂക്കോസ് ടെസ്റ്റ് ഇല്ലേ, ആഹ് അതാണല്ലേ ഭയങ്കര ബുദ്ധിമുട്ട്
ആഹ് അത് ആ ഗ്ലൂക്കോസ് വെള്ളത്തിലിട്ട് കുടിക്ക അതല്ലേ
ഉം
ആഹ് അത് ഛർദ്ദിക്കാൻ വരും ഭയങ്കര മധുരം ഒരുമാതിരി ഒരു ചൊവയൊക്കെല്ലേ
ആഹ് അയി ൻ്റെ ടേസ്റ്റ് ഒരു രസല്ലല്ലോ
ആഹ് ആഹ്
അപ്പം അതുണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാ പിന്നെ ഇപ്പോം പെരുന്നാളും സ്കൂൾ തുറക്കലൊക്കെ പാടായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ
ആഹ് ആഹ് ഹോസ്പിറ്റൽ കേസും എല്ലാം കൂടെ ഇജ്ജ് എന്താ
ന്ന് വരാനാ പറഞ്ഞെ
അതല്ല ഇയ് ബേബിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ
ഉം ഇല്ല
ഭയങ്കര ഗ്യാസ് തൊണ്ടെല് തൊണ്ടേലേ ഭയങ്കരായിട്ട് ഗ്യാസ് വന്നിരിക്കാ, അതെനിക്കറിയില്ല നെഞ്ഞിന് നീറുണ്ട്
ഇപ്പ എല്ലാരും നേരത്തെ വാങ്ങലുണ്ടല്ലോ
നേരത്തെ വാങ്ങണം അയിനായി ട്ടില്ല ഒരു മാസം മുന്നേയൊക്കെ വാങ്ങിയാ മതി.
ആഹ് അന്നക്കിപ്പോ നയൻ മന്തല്ലേ ഇപ്പമെത്രാ
നയൻ മന്തോന്നുമായില്ല എനിക്ക് എനിക്ക് ആ സെവൻ സെവൻതാ ഏയ് എയ്റ്റ് മന്ത് ഒക്കെ ആയിട്ട് മന്ത് എൻഡ് ലാസ്റ്റ് വാങ്ങിയാൽ മതി വാങ്ങാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ നയൻ മന്തിൽ തന്നെ വാങ്ങിയാൽ മതി.
അയ് ശരി എന്തെല്ലാം വാങ്ങാനുണ്ട്
അത് ഓരോ ദിവസം ഓരോ ഇതുവരെ ഒരു മൂടായിരുന്നു ഇപ്പം മൂട് മാറി ട്ടുണ്ട് ഇനിപ്പൊ എന്തൊക്യാ അറിയില്ല സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ റിവ്യൂസ് കാണുമ്പളേ
ആഹ് അതല്ല നമുക്ക് ഇപ്പൊ കുട്ടികൾക്കുള്ള കുഞ്ഞുടുപ്പുകളൊക്കെ നേരത്തെ വാങ്ങി വാഷ് ചെയ്ത്
ഉം അയൺ ചെയ്ത് ആ വീഡിയോസ് കാണലു ഞാന് അത് ഞാന് ഒരു വീഡിയോ കണ്ടിരുന്നേ ഒരു അൽമാ അലമാര ആഹ് നമ്മക്ക് ഇപ്പൊരു ഒരു രണ്ട് മൂന്ന് വയസ്സായ ഒരു കുട്ടിക്ക് മൂന്ന് വയസായ കുട്ടിക്ക് അത്ര ഡ്രസ്സ്‌ ഉണ്ടോന്ന് എനിക്കറിയില്ല അത്രയും ഡ്രസ്സ് വാങ്ങിയിട്ട് എന്താ പറയാ അതിന്റെ ഒപ്പം അതിന്റെ അതിന്റെ ഉള്ളിലൊരു ബാർകോടൊക്കോള്ളുരു സ്ലിപ്പ് ഉണ്ടല്ലോ അത് കട്ട്‌ ചെയ്ത് ഒക്കെ ടേഗ് കട്ട്‌ ചെയ്ത് ആ
നി പറഞ്ഞിണ്ടായിരുന്നല്ലോ റൂം സെറ്റ് ചെയ്യണന്ന് അങ്ങനെ ചെയ്യുണ്ടോ കുട്ടിക്ക്
എന്ത് ഏഹ് ഏഹ് അത് ഞാൻ മറന്ന് മക്കൾക്ക് മറ്റേ ബർത്ത്ഡേക്ക് എന്തെങ്കിലും
വരാൻ പോകുന്ന ആൾക്കും അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയയൊരു അലമാരക്കെച്ച് ശ പിന്നെ ഈ ടവ്വൽസ് ഇതൊക്കെ എങ്ങനെ മീഷോ അങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങാം അങ്ങനെയാണോ വിചാരിച്ചെ
ആഹ് അങ്ങനെ വാങ്ങണം
പക്ഷെ എന്താ അറിയോ നമ്മളിപ്പോ ആരാ ണ്ട് പക്ഷെ നമ്മളിങ്ങനെ പറയുന്നേ കേൾക്കാം ഈ കടകളിൽ നിന്ന് നേരിട്ട് വാങ്ങാഞാല്ലേ നമ്മളിപ്പോ എന്തേലും ഒരു ബുദ്ധിമുട്ടോ എന്തേലും ഇതൊക്കെ വന്നാല് ഈ കടക്കാര് എല്ലാവരും എല്ലാരെയും സഹായിക്കല്ലോ പക്ഷേ അതുപോല ഈ ഓൺലൈനിൽ നിന്നും ആക്കുമ്പോൾ അവരാരെയും സഹായിക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് മന സിലായോ അങ്ങ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ
ആഹ് അത് ശരിയാ ഇപ്പൊ എന്താ പറയാണേ വെച്ചാല് നമ്മൾ ഇതിനെ പറ്റിയാണ് പറയണത് ഇപ്പൊ ഫ്ലാഡോ കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മള് ആഹ് ആഹ് അത് ശരിയായിരിക്കും പക്ഷെ ഞമ്മക്ക്ന്ന് പറഞ്ഞാല് ഞമ്മക്കിപ്പം ആര് ആഹ് ആണ് ശരിയാണ് പക്ഷെ നമ്മക്ക് എന്താ വെച്ചാല് ഞമ്മക്ക് നമ്മളെ ഒരു മിഡിൽ ക്ലാസ് അങ്ങനത്തെ ഒരു ഫാമിലിയല്ലേ അപ്പ അതിന്റേതായ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എക്സ്പെൻസെ നമ്മക്ക് ചെല നമ്മക് വരവും ചെലവും
അതെ പക്ഷെ എന്നാലും നമ്മളെ കൊറെയൊക്കെ അങ്ങനെയുള്ള കടക്കാരെയും കൂടെ ആഹ് അവരുടെ അടുത്ത് നിന്നും കൂടെ വാങ്ങുന്നത് നല്ലതാണ് ആഹ്
ടുത്തുന്നുന്നാണല്ലോ വാങ്ങന്നെ പിന്നെ ഇപ്പം ഈ ഒരു സാധനം നമ്മക്ക് ഓൺലൈനിലാണ്. ഉം
സാധനങ്ങൾ വാങ്ങണയിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു കുറേക്കെ നമ്മള് സാധാ കടക്കാരടുത്തുന്നു വാങ്ങിയ അവർക്കും അതൊരു ഉപകാരം ആവും ഉം
നമ്മള് അയിന് കൂടുതലും അവരുടെ അടുത്ത് നിന്നാണ് വാങ്ങണത് നമുക്ക് എത്രയും റിവ്യൂസ്‌ തോന്നണ അല്ലെങ്കിൽ അത്രയും വെല ക്ക് വ്യത്യാസം വരുന്ന സാധനങ്ങളാണ് നമ്മള് ഇങ്ങനെ വാങ്ങണത് ഇപ്പം എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആ ഫ്രണ്ട് വിളിച്ചിരുന്നെ അപ്പൊ അവള് പറഞ്ഞു എന്താ പറയാ ഒരു കടയെന്ന് ത്തെ അവള് അവളുടെ മോൾക്ക് എടുത്ത ഒരു ഡ്രസ്സ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അവളുടെ മോൾ ക്ക് എടുത്തത് കഴിഞ്ഞ കഴിഞ്ഞ പെരുന്നാൾ ക്ക് അപ്പൊ ഈപ്രാവിശ്യം അവടെ സിസ്റ്ററിന്റെ മോള് ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ടേ അത് വേറൊരു ഷോപ്പിനാ എടുത്തത് അപ്പൊ ആ ഷോപ്പുന്നു പറയുന്നത് അത്യാവശ്യം ബ്രാൻഡടാണ് ഷോപ്പുന്ന് പറഞ്ഞ അത്യാവശ്യം നമ്മളിങ്ങനെ ആ ഒരു ഒേ നമ്മക്ക് ആത് കാണുമ്പ തന്നെ ആ അത്ര ഒരു ലുക്കും ലുക്ക് വൈസും ഒക്കെ ഒരു വേറെ അപ്പ അയിനനുസരിച് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് അത സെയിം സെയിം ഡ്രസിന് അപ്പൊങ്ങളൊന്ന് ആലോചിച്ചോക്കിയ ആ അഞ്ഞൂറ് രൂപയാണ് ആ ഡ്രസ്സിന് കൂടിയത്
അത അങ്ങനെ നമ്മളിപ്പോ അത്രയും ബ്രാൻഡഡ് ആയിട്ട് ട്ട്ള്ള കടകൾ കയറണന്നില്ലാലോ അപ്പം നമുക്ക് നമുക്കറിയാലോ ഏകദേശം ഓരോ കടകളിൽ എത്ര വരും കാരണം നമ്മള ആഹ കടയുടെ ലുക്ക് കണ്ടാറില്ലേ
ഉം ക്ഷെ ഞാൻ പറഞ്ഞ എന്താച്ചാല് ഇപ്പോ ഇപ്പൊ ഒരു കടെന്ന് ഞമ്മള് ഒരു സേറ്റിവെന് വാങ്ങിയാൽ അയ്ന് അപ്പുറത്തെ കടയി പോകുമ്പ അയ്ന് വ്യത്യാസണ്ട് ക്ഷെ നമ്മൾ എ എപ്പോഴും എന്തെടുക്കും നമുക്ക് ലാഭം എന്താണോെന്ന് തോന്നണ പിന്നെ കുഴപ്പമല്ലായിരുന്നു നമ്മൾക്കു അല്ല വരുമാനംണ്ടെങ്കില് നമുക്ക് നമുക്ക്ലാമിസ് ട്ട് ചെിലവാക്കാൻ പണണ്ടെങ്കിൽ നമുക്ക അത് ചെലവാക്കാം ആ പക്ഷെ. ങ്ങള്നി അങ്ങനെ വാങ്ങോണ്ടി
ഞാന അധികം അങ്ങനെ തന്നെ വാങ്ങാറ് കാരണം നമ്മുടെ അടുത്ത് കൊറെ ഉണ്ടായിട്ടന്നല്ല എല്ലാവരെയും നമ്മളെ പോലെ സാധാരണക്കാരായ കടക്കാരല്ലേ
കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കേട്ടില്ലോ മേ കെട്ടി വാങ്ങിന്ന് അതന്നെ നെ വാങ്ങുമ്പോ ഈ ഇതൊരു ബാബി റെസീം ബ്ലാങ്കറ്റ് വാങ്ങിന്ന് പറഞ്ഞിരുന്നല്ലോ
ആഹ
ആഹ് അപ്പ ഇങ്ങനെ വാ കടയിൽന്ന് വാങ്ങുമ്പം നമുക്ക് അത് തന്നെ വാങ്ങാൻ കഴിയുള്ളു പിന്നെ നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ കഴയില്ല. കാരണം അത്യാംക്ഷ റേറ്റ് ആറ് സധനത്തിന്ന്നെ വരും
ഏതക്ക് മനസ്സിലായില്ല ഏത് ബ്ലാങ്കറ്റ് വാങ്ങി വർത്താനാ ഈ പറയണേ
ഈ മോക്ക് വാങ്ങി വച്ച എന്നൊക്കെ പറഞ്ഞില്ല എന്നിട്ട്ന്നാള് പറഞ്ഞു അതിന് കൊറെ പ്ര ഇതൊക്കെ ഉണ്ടായി അങ്ങനെയല്ല അങ്ങനെ എല്ലാരും നേരത്തെ വാങ്ങണെ പറ്റി
ഇത്ര റേറ്റൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല
ആ അപ്പൊ കൊറച്ച പറഞ്ഞേക്കാരും
ഒ വന്നിട്ടുണ്ടാവുള്ളു അറുന്നൂറ് എഴുന്നൂറൊക്കെ വന്നിട്ടുള്ളൂക്ളിറ്റി ഉണ്ടായിരുന്നു നല്ല സാധനം തന്നെ
ക്വാളിറ്റി കുറഞ്ഞായിരുന്നു
ഏഹ്
ചായ കുടിച്ചോ
ഉം ചായ ഞ്ഞ നോമ്പിലാണേ
ആഹ് സോറി ഇറ്റോ ഇ നിക്കയ് ന്റെ ഓർമ ഇണ്ടായില്ല പിന്നെ എന്താ പറയാ ഞാന് അവിടെ മഴയുണ്ടോ
ഇടമ്മ
ഏ ഇവിടെ മായേണ്ട വച്ചപ്പോ എനിക് പാട്ട ഓർമന്നേ
ആഹ് എനിക്ക് തോന്നി അല്ല എനിക്ക് ആ ടോണ് എനിക്ക് ആ ടോണ കേട്ട എനിക്ക് തോന്നി ചിരിക്കണണ്ടപ്പൊ എന്താ പറയാ ആ പാട്ടാണ് ഓർമ്മ വന്നതന്ന് എന്താ പറയാ ഇടിയൊക്കെ മിന്നലില്ല ഭയങ്കര ഇടില്ലേ
ഇടിണ്ട് ആ ചെറന്നനെ നല്ല രീതിക്കൊന്നുമ ഇല്ല അതത് നാളെ ആകുമ്പ അധികം വായന കൊടുക്ക ഇറങ്ങേതല്ലും വല്ല അത് പിന്നെ സ്വാഭാവികമായിട്ടും ആഹ അങ്ങനെ തന്നെല്ലാം ഉണ്ടാവും അതിനൊരു മാറ്റം വരുത്തേണ്ടായിരിക്കനോ ആ ഇൻ ഷാല്ലാ വൈന്നേരം എന്ന് പറാഏദേശം ഈ നേരൊക്കെ ആകും ഞാൻ ഇവിടുന്ന് ഇറങ്ങക്ക അധികം അങ്ങനെ ആവാറുണ്ട് എന്താ അങ്ങനെയാണ് പോവാറുള്ളത് ഞാൻ ഈ പ്രാവശ്യം നിന്റെ വീട്ടിലൂടെ വന്നാലോ എന്ന് വിചാരിക്ക്‌ണ്ട് യ്യ് എപ്പളാന്റെ വീട്ട്ക്ക് പോവാ
ഞാന് ഇന്നാ നേരത്തെ വാ ഞാന് കുറച്ച് നേരത്തെ പോകും കാരണം അ പ്പം ഒരു മഗ്‌രിബിന്റെ നേരം ആകുമ്പോഴെ നമ്മള് കാർ കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവലുണ്ട്
ആഹ് അത് നമ്മൾ ബൈക്കും കൊണ്ട് പോകുമ്പൊളൊക്കെ ഉണ്ടാവാർണ്ട്
ആഹ് ബൈക്ക് ആവുമ്പോ നമുക്ക് എന്താച്ചാല് നമക്ക് ഇടയിൽ കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബൈക്കിലാ പോയത് കാറിൽ ആ ബ്ലോ ആ പക്ഷെ ഈ കാറും കൊണ്ട്
രക്ഷപ്പെടാ മറ്റേതവിടെ ബ്ലോക്കിൽ കെടക്കേണ്ടി വരും
ബ്ലോക്കിൽ പെടും അത് ന്നിട്ട് ആഹ് ഇറക്കത്തിൽ അത്രയും നേരം നിന്നിട്ട് ഒരു വണ്ടി ഹീറ്റ് ആയി അത്രയും നേരം ഗീ നമ്മള്തും പിടിച്ച് ഇങ്ങനെ നിക്കല്ലേ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അപ്പം ഇക്ക പറഞ്ഞു നമുക്ക് നേരത്തെ പോവാന്ന് പറഞ്ഞു എന്തായാലും ഇന്നെ ഇവിടന്നാള് പറഞ്ഞേക്കും ആഹ് നിക്കണം കാരണം ഇനിപ്പോ രണ്ടു ദിവസം ആഹ് നിക്കാൻ കഴിയോ ആഹ് നിക്കാൻ കഴിയായിരിക്കും
ഉണ്ട് ഉണ്ട് ജൂൺ ഒന്നിനല്ലേ സ്കൂൾ തുറക്ക്‌ണത്
ആഹ് അതെ അതെ മദ്രസ്സും അന്ന് തന്നെല്ലേ
അതിന്റെ പിറ്റേന്ന്
ആഹ് ഇവി ജൂൺ ഒന്നിനാ ഇവിടെ മദ്രസ് തൊർക്ക്‌ണ
രണ്ടിലാന്ന് പറഞ്ണ്ട് മോൾ ട്ടൊ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല നോ
ആഹ് ശരി
ഞാനും തന്നെ അന്ന് വീട്ട്ക്ക് പോയിട്ട് അന്ന് നിന്നാലും അതിന്റെ പിറ്റേ ദിവസം ആ പിറ്റേ ദിവസം ഇന്ക് നി ക്ക അതിന്റെ പിറ്റേ ദിവസം മോൾക്ക് അങ്കനവാടിയിൽ പ്രവേശനോത്സവമാണ് അപ്പോ അതിനെനിക്ക് നിക്കാനും അത്രീം ആഗ്രഹിച്ചു നിക്കല്ലോ മക്കളായാലും അപ്പം അയിന് പോരണന്നുണ്ട് ഉണ്ട് നോക്കട്ടെ എങ്ങന അറിയില്ല
അപ്പൊ അന്ന്ന്നെ പോന്ന് പിന്നെ അങ്ങട്ട്ന്നെ പോവോ
ഇല്ലല്ല ഞാൻ പെരുന്നാളിന്റന്ന് വന്നിട്ട് ആഹ് അതെ പിറ്റേന്ന്ന്റെ പിറ്റേന്നാണ് പ്രവേശനോത്സ ആഹ് അങ്ങനെയാണ് ഞാൻ പോകും രാവിലെ അങ്ങനെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങട്ട് വീട്ടക്ക്എന്നെ പോവും എപ്പഴും ദിവസം കൂടാം നമുക്ക് ബുദ്ധിമുട്ടല്ലെ ഇഞ് കഴിഞ്ഞിലെ സ്കൂളൊക്കെ തുറന്ന് നല്ലതു ആയി പിന്നെ മഴക്കാലൊക്ക ആയിട്ട് പിന്നെ വല്ലാതൊന്നും പോവൂല
ആഹ് മദ്രസും സ്കൂളും ഒരു ദിവസം ഇല്ല ഇല്ലാത്തത് ഉണ്ടാവൂല ല്ലോ അഅ് നമുക്ക് രണ്ടും രണ്ടു ദിവസല്ലേ ഒഴിവ് അപ്പൊ അതിന്റതായ ബു ഇത്ണ്ടാവും
പോകാനും കഴിയൊള്ളൂ
അതെ അതെ പിന്നെ ഞാനും പിന്നെ അങ്ങനെ വിചാരിക്ക്‌ണ്ട് പോണം രണ്ടു ദിവസം നക്കണംന്ന് വിചാരിക്ക്‌ണ്ട് എന്താ അറിയില്ല എനിക്ക് കൊറേ ദിവസം അങ്ങനെ നിക്കാനൊന്നും എനിക്ക് നിക്കാൻ കഴിയൂല അയിന് ഞങ്ങളെ ഫ്രണ്ട്സിനെ ഒന്നിനും പറ്റൂല
ആഹ് എനിക്കുംണ്ട് അങ്ങനെ തന്നെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഒന്നിനും പറ്റാത്തത്
ഉം ഇന്നോട്പ്പോ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു പിന്നെ ഇവിടെ വീട്ട്ക്ക് വരട്ടെന്നൊക്കെ പിന്നെ ഓളെ ഒരു വർ ർത്താനുല്ല ഇപ്പോൾ വീട്ടിക്ക് പോണ വർത്താനാ പറയ്ണത്
അഅ്ശരി അത് അവർക്കെന്തെങ്കിലുമക്കെ ബുദ്ധി
ഉം ബുദ്ധിമുട്ടുണ്ടാവും അതെ അതെ ഇനി അവളോട് പറയണം അൻ ക്ക്‌ ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഇഞ് ഇത് പറഞ് വരരുത് എന്ന്
അത് ശരി ഉം ഉം എന്റെ ഫ്രണ്ട്സിന്റെ ഇടെലും ആഹ് ന്നാ ഒക്കെടാ ശരി
ഉം